ആഹ് കേൾക്ക്ണ് ഓ കേൾക്ക്ണ് ഇണ്ട് പറഞ്ഞോളൂ പറഞ്ഞോ
സ്പെഷ്യൽ എന്തേന് ചോർക്ക്
സ്പെഷ്യല് ഇന്നലെ ബീഫ് വെച്ചിരുന്നു ഞാന് അപ്പഴ എൻ്റെ എ യ എളാപ്പാന്റെ മോന്റെ കുട്ടിന്റെ ഏ മുട്യളീച്ചലിണ്ടായിരുന്നു അപ്പൊ ഇനി കിട്ടീരുന്നു അപ്പൊ അത് വെച്ചന്ന് അപ്പൊ അല് കുറച്ച് ഇന്നലെ വെച്ചല് കൊർച്ച് ബാക്കി ഹസ്ബൻഡ് കഴിക്കൂല ഒരിക്കും ഇത് ആയതോണ്ട് ഷുഗ് കൊളസ്ട്രോൾ ഇള്ളതോണ്ട് ബീഫ് കഴിക്കൂല അവരിക്ക കഴിഞ്ഞതായിരുന്നു അപ്പൊ അന്റെ അതിന്റെ ഭാഗ അതിന്റെ അലർജി അല്ല ആഞ്ജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ് അറ്റാക്കിന്റെ ബ്ലോക്ക് ഇണ്ടായിട്ട് അപ്പൊ അയ്നേഷൊര് കഴിക്കലില്ല അപ്പൊ വെച്ചാല് ഞങ്ങള് മ ത്രല്ല കഴിക്കുള്ളൂ അൊ ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പോൊഓര് ന്നലെ ടന്ന് വൈുന്നേരം വന്നപ്പോ കപ്പി കൊ വന്ന കൂള കൊണ്ടുവന്ന അപ്പൊ ഞാനൊ ന്റെയത് കൊറ ിലേക്ക് ആ പൂളിട്ട് കാണണ്ട് കൂട്ടാനാക്കി വെച്ചു അപ്പൊ ഇന്ന് അങ്ങനെയ കയിച് കുട്ടാണ് കുട്ടികൾ ഭയങ്കര അത് മോര് മോര് കറി ഉണ്ടാക്കി മോര്ച്ചത്
ആഹ് ആ ആ ഓ ഇവിടെ അങ്ങനെ തന്നെ അവിടെ വൈകുന്നേര ചായക്ക അങ്ങനെ ആക്കല ഞങ്ങ പിന്നെ കപ്പ ണ്ടെങ്കില് അതും പിന്നെ വേറെ എറച്ചിന്റെ മറ്റേത്ട്ട ഇട്ടല്ലോ കവാടൊക്കെ മറ്റേ ആ അത് രണ്ട കൂടി മിക്സ് ചെയ്ത് വെക്കും
അത് നല്ല ടേസ്റ്റ് ാലേ ഒക്കെ വട്ട് വ നിനക്ക് നല്ല ബീഫ് ഇറച്ചിട്ട് മളേറെ ടേസ്റ്റ ആണ കവാടിട്ട് വെച്ചാല്
നല്ലാ കൂടി അതുകൂടി മിക്സ് ചെയ്യണം എന്നിട്ടോട് വൊ എന്തോ ഒരു ടേസ്റ്റ് അറിയോകുന്നരം അും ക പജായി
ആഹ നിങ്ങള് ഒന്നച്ച് വേവിക്കത പിന്നെ വേറെ വേിച്ചട്ട് മക്സ്
അല്ല വേറെ വേറെ വേിക്കും കറി പോലെ ആക്കും കവാട് കറി പോലെ ആക്കി വെച്ചിട്ട് കൊയല വലക്കിയിട്ട്ുള്ളി നല്ല മസാലക്ക ഇട്ടാട്ടി പിന്നെ പൂ കപ്പ വേറവേവി കുന്നിട്ട് പിന്നെ രണ്ട കൂടി മിക്സ് ചെയ്താട്ട് അതിലേക്ക് പച്ച ഉള്ളിയൊക്കെ വി ഇതറി മല്ലിച്ചപ്പ ഇട്ട് വറവി ഇട്ടാട്ടി കഴിക്കൂ നല്ല ടേസ്റ്റാ
ആ പച്ചുള്ളിറഞ്ഞ സവാളേണോ ഓ ശരി ആ ആ
അത് കടിക്കുബൊ ല്ല സണല്ലോ ഈ പിന്നെ കടയി ന്ന് കിട്ടുന്ന ബോട്ടി പൂളീം വെകണിലുണ്ട് ല്ല പിന്നെണ വെച്ചാല് ഈ സവാള പ നമ്മൾ അതിലിട്ട് കഴിഞ്ഞാൽ നമ്മത് ദഹക്കാനൊക്കെ പെട്ടെന്ന് നല്ല സുഖ ഗ്യാസ് വരൂല
ആ അത് ഗ്യാസ് വരല്ലോന്ന് ഇൻക്ക് ക്ക്റിയില്ല പക്ഷെ ഞാൻ സംഭവം ചെയ്യലി ണ്ട് അ ടേസ്റ്റ്ല്ല ആ ഉള്ളി മാത്രം ടത് കഴിക്കാൻ വേറെ ടേസ്റ്റ്
ആ പെട്ടെന്ന് ദയിച്ചു പോവും അങ്ങനെ പച്ചുള്ളി കഴിച്ചാല്
ആഹ ശെരി ആഹ അ ചെല പൂളൊക്കെ ഭയങ്കര പൊടിയവുംും അങ്ങനെആവുമ്പോ എന്താച്ചാലേ ഗ്യാസ്റും
ആഹ അതന്നെ
പറ്റാത്തവർക്ക് വെട്ടതറും മഴത്തൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴൊക്കെ ണ്ടാക്കിയാല കുട്ടിൾകൊക്കെ നല്ല ഇഷ്ടണത്
ഇവിടെ ഞാന് ഇന്ത് കവാഡ് ഇട്ടാണ് അങ്ങനെ വെക്ക
ആ നിങ്ങൾക്ക്വിടെ അങ്ങാടി അടുത്തണ്ടോ
ണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് യാത്രേ ഉള്ളു
അയഓ അത്ര അടുത്തണ്ടല്ലേ എന്നിട്ട്പ്പ അവിടെ സാധനം കിട്ടി
ആ കിട്ടു വല പിന്നെ വ വിെടെന്റെ പണി ക്ക അണ്ടെങ്കിൽ എന്നും വൈകുന്നേരം അല്ലെ എന്തെങ്കിലും ഒരു കേങ്ങ് വർഗണ ഇവിടെ വൈകുന്നേരം ഉ ഉണ്ടാക്കങ്ങ അതല്ലേ കാവുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുങ്ങോ അല്ലെ മുര കേങ്ങോ
ആഏ എന്തെങ്കിലൊക്കെ വണം
ആഹ ഈ വിന്നേ നലും പിന്നെ ബേക്കറി ഐറ്റംസിനായിട്ടൊക്കെ നല്ലത അതാണ് കുട്ടിൾക്കൊക്കെ
ആഹ ശരിയാണ് കുട്ടിൾക്ക് ബാക്കറി
െ നല്ലോണം കഴിക്കു
അതെന്താ വച്ചല് അത് അവര് കൊറച്ച് അവ പിന്നെ ചോരുന്നമാതിരി മാതിരി
ആഹ അതൊന്ന മിച്ചറി ഈ മിിച്ചറി വ റ്റ ഇതൊക്കെ ഉണ്ടല്ലോ വായക്കപ്പൊരി ഒക്കെ ആണെങ്കിൽ നല്ലോണം കഴിക്കു് രണ്ടാമത്തെ ക്ക് കഥ ആയാ മതി എന്നിട്ട് പിന്നെ രണ്ടു ദിവസം കഴിയുമുണ്ടാവും പു ണ്ണ്ന്ന് പറഞ്ഞിട്ട് വായിലൊക്കെ പുണ് വരും ആ കടലണ്ടാവ വിച്ചറലേ
മിച്ചന്റെ കടല അതെല്ല ചാലക്കടില കഴിച്ചാണ് വേൻ പ പുണ്ണ് വരുംട്ടാ ആ ചോതിരി മസാല ആ വീൻ പുണ്ണ് വരും ഇപ്പൊ എന്റെ വായൽ രണ്ട മൂന്ന് സൈഡിൽ ഇങ്ങെ രണ്ടുുണ്ട ാ പറഞ്ഞ വായ തുറക്കാൻ വയ്യ ശരി അപ്പൊ എന്തായാലം ആയാള് ആ മിനിയാന്ന് ഇതേ മതി മസാല കൊടു കടല കൊണ്ടുവന്നിരുന്നു ഹസ്ബൻഡറ് ഞാനത്ന്നോന്നി കുട്ടിയൊക്കെ എടുത്തച്ച ഒരാക്ക് കണ്ടാറപ്പ ഞാനന്നെ അത് എടുത്ത് കണ്ട്ത്ത് നിന്നു എന്നത് പറയാനുണ്ട് ആ കടല എനിിക്കിഷ്ടം ബേക്കറിൊന്നും ഞാൻ കഴിക്കല പക്ഷെ എനിക്ക് ആ കടൽ ഭയര
ഈ പിന്നെ മറ്റേ കടലുണ്ടല്ലോ നല്ല വേഗം പുണ്ണ് വരും കഴിച്ചാല്
ആ
ഇവിടെ പിന്നെ ഞാൻ പ്രസവിച്ചെടുക്കുന്ന ടൈമിലൊക്കെ നമ്മുക്ക് കൂരം വർത്തൽ കല്ലോ എന്നിട്ട് ആ കൂരം വ കഴിച്ചിട്ട് എനിക്ക് വേഗം പുടന്ന് വ വറ്റിലൊക്കെ ഉണ്ടായി എന്നട്ട് ഈ ഒരു വറ്റള്ള കാഴ്ചനെ ആ സമയത്തൊക്കെ
ആ
ണ് പുണ്ണു പുണ്ണും വരും ഗ്യാസുംണ്ടാവും രണ്ടും വരു കഴിച്ചാല് ആ പിന്നെ അതന്നെ
പക്ഷെ അത് നമ്മൾ ഈ ആ സമയത്ത് ഡെലിവറിന്റെ സമയത്തേ അങ്ങനത്തൊക്കെ നമുക്ക് തരുള്ളൂ
അത
അ കഴിക്കൂലല്ലോ ആ സമയത്ത് വിള എ എന്തൊക്കെയാ കഴിക്കൻ ഒന്നും മുടിില്ല എല്ലാം കഴിക്കും തരുന്നതൊക്കെ തീന്ന് ഇന്നലെ നിർബന്ധണ് അങ്ങനെുണ്ട് തരന്ന് വെച്ചത ഇപ്പ എന്താണ് തിന്ന പിന്നെപ്പ അന്നേത്തുള്ളി വെള്ളം എക്കാൻ സമയക്കൂലായിരുന്നു അത്രയും സഹായിണ്ട് ഇലെ ഭക്ഷണം കഴിക്കണം മ കട അപ്പ അങ്ങനെല്ലല്ലോ ഉ
ഇപ്പൊ ഇപ്പൊക്കെന എല്ലാർക്കും എന്ത് വെച്ചീന പിന്നെ ബുദ്ധിയൊക്കെ വെച്ച് കാരണം എന്താ വച്ചാൽ ഈ ആദ്യ നെയ്യും എണ്ണ ക്കെ നല്ല അങ്ങോട്ട് കഴിക്കല്ലേ കൊളസ്ട്രോളും തടിയ വെച്ച് ആകെ കെട്ടാലു ഇപ്പന്ന് ആ ചീർത്തരുോ ഇപ്പ ആർക്കും അധികം തടിക്കണ ഇഷ്ടമല്ല എനിക്ക് തീരെ ഇഷ്ടമല്ലേ ഞാൻ തീരെേ തടിക്കുകല്ലേ പ്രസവിച്ചു കഴിഞ്ഞാല്
തടിക്കൂര ഭഷിക്കൂര
പക്ഷെ ഞാൻ നെയ്യൊന്നും കഴിക്കൂല നെയ്യ അങ്ങനത്തൊക്കെ കുറവാണ് പക്ഷ ലേവ അരിച്ചറ്റ് അങ്ങനത്തൊക്കെ വന്നു ഒന്നും മഖോ ആ ഒന്ന മോഖോ ഒക്കെ ഇങ്ങനെ അതായിട്ട് തടിക്ക ഓവറായിട്ട്
ഇല്ലല്ലേ ആഹ ആഹ ആഹ് പി കൊറച്ച കമ്മൾ കഴിക്കുമ്പൾ മക്കൾക്ക് പാലും ഉണ്ടാവുന്നേ അങ്ങനെണ്ടന്ന കൊറച്ച
ഞാൻ കൂടുതൽ കഴശിന തേങ്ങാപ്പാലും ഉലുവി ഇട്ടിട്ടുള്ള കഞ്ഞിയ കുടിക്കും ല അതാകുമ്പോ ഓല കുട്ടികള് വേഗം വെറ്റും വെക്കും
ആആരുംണ്ട എനിക്കിഷ്ടമാണ് അതങ്ങി ഒരു ഞങ്ങള് ഉലുവാ കഞ്ഞിലാ പറയാ
ഇപ്പൊന്നും വരില്ലോ ഉലുവൻന്റെ
ഏ അന് ഉരുവൻ കഴിച്ച തേങ്ങാപ്പാൽ ചേർ ചമേനനുസരിച്ചാണ് അതിന്റെ കയപ്പ് നല്ലോണം പാല് ചേർത്താല് നല്ല ടേസ്റ്റ്
നെയ്യ് ഇത്തിരി നെയ്യ് ഉറ്റച്ചേക്ക് കുടിക്ക
ആ ആ ആ ഞാന് ഇന ഞ ഞാൻ പറമ്പ വിടാൻ സമയക്കൂലായിരുന്നു നെയ്യ് കാനോ കോരിന്നോ എനിക്ക അങ്ങനെ ഇഷ്ടമായിരുന്നു ഉമ്മ എപ്പഴും പറയാ തുള്ളി നെയ്യേക്കക്ക് വെിച്ചിട്ട കുട്ടിയാാണ് എനിക്ക് പറ്റൂല
ആ അങ്ങനെ നെയ്യ ചോിച്ചാള കൊഴപ്പം തര പിന്നെ നമ്മക്ക് ഇങ്ങനെ മേപ്പെട്ട്ങ്ങനെ വരും നമ്മള് കുമ്പിടൊക്കെ ചെയ്താല് അത്ങ്ങോട്ട ആ നമ്മളൊക്കെ എടുക്കുമ്പോ അങ്ങോട്ട അതിന്റെ ഗ്യാസ് ഇങ്ങോട്ട് കേറി വരും
അതിന്റെ സ്ന്ന വഴന്ന് പിന്നെ പോയി കിട്ടൂട എനണ്ടോന്ന് ഉ അതാണെങ്കത് കൊഴപ്പം പിന്നെ എന്താ നിങ്ങ എന്തന്ന ഇണ്ടാക്കി ഫുഡ് എന്താണ്ടാക്കി
ഇന്ന് ചോറണ്ടായിന് പിന്നെ പച്ചക്കറിയും ഉപ്പേരിയും മീൻ പൊരിച്ചതും ഉണ്ടായിന്
ആ നിങ്ക്ക് നീ ആ ശെരി അണ് എങ്കി മത്രമാ നേരം പണി എടുക്കണോന്ന്
അഹ്ന്
ആ പൊരിച്ചെടുക്കാനും ഗദ്യയടെല്ലേ ആ് നിങ്ങളെന്താ ചെയ് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നോ ഞൻ ചട്ടിയില് നമ്മ ള്പിന്നെ നല്ല മറ്റ ല്ല കണ്ില ഇരുമ്പിന്റെ ചട്ടീ കുറച്ച് സോന തന്നെയണ്ട് ഞമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്ന മാതിരി ഞ കോരിടക്കലാണ് അല്ലാതെ വെന്ന് കിട്ടുവോ
ആ വെന്തിട്ടിലോ ഒടിയും മറ്റേതലേക്കാണ് ഓടിയും ഉ വിട ഓടിയും എന്നാലും പിന്നെ ഞാൻ വല്ലാതെ എ ഒയ്യോ ഓവറായിട്ട് ഓയിൽ ഒയിക്കെയേല്ല ഒഴിച്ച് കഴിഞൽ അതുപിന്നെ
ആ ആ ആ ഷേ ഞാന്നസാനം വാങ്ങനില്ല ഇവിടെ എനിക്കിഷ്ടല്ല അഥവാ എന്റെ ചെറിയ കുട്ടി പറിയും ഉമിച്ചി ഞാ മീൻ വാങ്ങ അങ്ങനെ പറയയാണെങ്കിൽ വാങ്ങയാണെങ്കിൽ ഒന്നറ്റ് കഴിക്കൂല്ല ഒനത് കാണാൻ ഇഷ്ടണ്ട് ത് മീന് കഴിക്കൂല ഓന് കാണുന്ന ഇഷ്ട്ട
ഞാന് ഇവിടെ മറ്റേ മീനണേ എങ്ങനെ ോങ്ങൾ പറഞ്ഞര് എണ്ണ തോന ഒഴിച്ചത് മറ്റേഒര് പുഴേന്ന് പിടി വിക്കണ കുഞ്ഞ് വത്തലുണ്ടല്ലോ ഉപ്പിട്ട് തിരുമ്പിട്ട് കഴകണേ.
ആഹ് ആ മറ്റേ നീർ എന്താ പറയാ നമ്മള നീറിന പുഴമീന്നാ പറയാ
ആ അവിടെ കുഞ്ഞ് ഒരു വെള്ള നിറല്ലേ ആ ആ വത്തല് കൊണ്ടുവരേണ്ട അപ്പൊ അത് ഉപ്പിട്ടടി കൈകായിട്ട് മുളകും മുളക് പടടിൽ ഇട്ടാെ എണക്ക ഇട്ടാ വറുത്തെടുക്കും
ആ അത് നല്ല തീര് ഫുള്ള് തീര് ഇട്ടാ മതി സിമ്മില് ഗ്യാസമിലൊക്ക ചീിട്ട അപ്പൊ അതൊക്കെ വെച്ചാ എണ്ണ കുടിക്കും അത്
ഉം
ഫുള് തീല് വേവിച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ട്ട് ഇതായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിണ്ടോ കുൂടി
ആ ഇവിടെൊക്കെ പിന്നെ ന്റെ മ് ആ ഹസ്ബൻഡ് ബിനവട്ടി എവിടെ പോയലാണ് മീൻ പിടിക്കുന്നോടുത്ത് പോവും. എന്നല് കുറഞ്ഞ വിലക്ക് തോനെ മീൻ കിട്ടുല്ലോ നല്ല മീ മീനാവും മറ്റേ ചെമ്പട്ടിയോ വക്കറ്റോ ഒക്കെ ആയിട്ട് പോകല എന്നിട്ട് ഒരു പാത്രം ഫുള് വാങ്ങിപ്പോരുംഒരു അഞ്ഞൂറ്റുപ്യൊക്കെ ആവുള്ളൂ ഒരു ബക്കറ്റിനൊക്കെ നല്ലടാ ഇന്നാളുണ്ട് പിന്നെ പോയിട്ട് ഇ കൊണ്ടോന്ന അതി
ആഹ
അത്ര് ആ ആ അത് അതൊരു പത്ത് പന്ത്രണ്ടെണ്ണം പിന്നെ അയില ഇതൊക്കെ കൂടി കൂട്ടിയൽ നാനൂറ്റി അമ്പത് ുപ ആയിട്ടള്ളു പറഞ്ഞ ഒരു ആ മിക്സിൽ ഒരു ബക്കറ്റ് ഫുള്ള് ഇണ്ട്ന്നിട്ട്.
അല്ല അതെ രസംണ്ടവാ മിക്സിഡ ആ എന്നും ഒരേ പോലെ ഇ മീൻ കണ്ടല്ലോ
ആണ്ടാ ഇങ്ങട്ട് ഇങ്ങനെ ഇനിയാൻ വെറിച്ച് വെറിച്ച തടിങ്ങ കൊറെ ദിസം വിളിക്കാനുണ്ടായിനി പ്ൽ വെച്ചാട്ടി
അത് പിന്നെ എന്താ വച്ചാ നിങ്ങ തൊട്ടടുത്ത് അടുത്താണാ
അല്ല ഇവിടെ പിന്നെ കോഴിക്കോട് ബീച്ചില് പോണം
ആ അത് ശരി ആ അവിടെ പോയിട്ട് ആ നെയപ്പൂര് പോയിട്ട് അതേ ചോദിച്ച് ആ
ആ അടുത്ത് ഒരു മുക്കാ മണിക്കൂറൊക്കെ ഉണ്ടാവും
ആ അപ്പൊ നിങ്ങളക്കെ ആ ഒരു ഏരി പ്രദേശമായിട്ട് വരുംല്ലേ നിങ്ങക്ക് തന്നെ എന്റെ അനിയത്തിയ ഉണ്ടേ അവര് ഇതേമാതിരി തിരൂരാണ് അവര്ീട് അവവിടെ പറയ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മീനൊന്നും കഴിക്കാൻ മടിയാണ് എത്ര ദി ദിവസം മുന്നെ ത്തെ മീനാണ് അങ്ങനെയാണെങ്ക നല്ലാം ഫ്രഷ ആ മീൻ കിട്ടിൊന്ന് ചീര ആൾക്കാരാണേ ഞാൻ പറഞ്ഞ്ങ്ങക്ക് അത് തന്നെ വലിയതാണ് ഞങ്ങക്ക് അതൊന്നും കിട്ടൂലല്ലോ ഇോള് പറയും എപ്പോഴും